അ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് എന്താ പരിപാടി
ഇതാ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞു പാത്ര കഴുകി വെച്ചു ഇനി അടുക്കളപ്പണി ഇനി വൈകി ഉം കൊറച്ച് നേരമായിട്ടുള്ളു കഴിച്ചോണ്ടിരിക്കയേരുന്നു അപ്പള
ആഹ് ആഹ് ആഹ് എന്താപ്പ ഇത്ര വേകി
ഇത്രയും വൈകി ഇന്നിപ്പോ കൊറച്ച് വെയിലുണ്ടായിരുന്നു അപ്പൊ കൊറേ ദിവസം തുണി ഉണ്ടായിരുന്നു അതൊക്കെ ഒക്ക ഒന്ന് വെയിലത്തിട്ട് തിരിച്ച് മറച്ച് ഉണങ്ങി ഒക്കെ കട്ടിലൊക്കെ വാരി ഇട്ടു ഇനി വൈകുന്നേരത്തെേ മടക്കുള്ളൂ
മടക്കല് ആഹ് ആഹ് ആഹ് ഉം ഇനിയിപ്പോ അയിനിരിക്കാലോ അല്ലെ
ആഹ് അയ്നി ഇരിക്കണം അപ്പോ ഇനി പ ഏട്ടൻ വരുമ്പ ചായ വെച്ചു കൊടുക്കണം കുറച്ച് കഴിയുമ്പോ എത്തും
ആഹ്
ഒരു നാല് നാലരക്ക ആക്മ്പോ എത്തു ആള്
ആഹ് ആഹ് ആഹ് അപ്പനി രാത്രിക്കുള്ള പണി ഇപ്പൊ തന്നെ നോക്ക
രാത്രിക്ക് എന്തേലും ഒന്ന് കറി വെച്ച് വെച്ചാ പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്ക കലോന്ന്ർത്ത് ഇങ്ങനെ ആലോചിച്ചുകോണ്ട് നിക്കുവായിരുന്നു അപ്പോഴാ മോള് വിളിച്ചത്
ആഹ് ആഹ് ആഹ് എന്താ ഒരു കറി വെക്കാൻ നല്ല വിശേഷം ഉം ക അവൻന്താ ഉറങ്ങായിരുന്നു ഉറങ്ങ ഇടക്കിടക്ക് എണച്ച് കരയണ്ട് അപ്പൊ അങ്ങനെ ഉം പാല് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്ക ഉം വെയില് വെയില് ഇന്നിപ്പോ കുറച്ച് രാവിലെയൊക്കെ നല്ല ഉം മഴയായിരുന്നു
ഉം
ഇപ്പൊ വെയില് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ കുറച്ച് നേരമായിട്ട് നല്ല വെയിലുണ്ട്
ആഹ്
ഉം അപ്പൊ അതിന്റെടയിൽ ഇപ്പൊ ഒന്ന്ചാറി പോയി
ആഹ് ഞങ്ങക്ക് രാവിലെ ഒക്കെ നല്ല മൂഡലായിരുന്നു ഒരു പത്ത് പതിനന്ന് മണി വരെ അത് അതിന് ശേഷം നല്ലൊരു വെയില് കിട്ടി ഇത്ര നേരം വെയിലുണ്ടായിരുന്നു ഇപ്പൊതാ മൂടി ഉം അതുകൊണ്ട് കൊറേ ദിവസത്തെ തുണി ഏഹ് ഓ കൊറേ ദിവസത്തെ ഉണ്ടായിരുന്നു അതൊക്കെ ക്കന്ന് ഉണങ്ങിയെടുത്തു
എടുത്തു ആഹ് ആഹ് ഇവിടെപ്രാവശ്യം മഴ തുടങ്ങിയപ്പോ വെള്ളം അങ്ങട് കിണറ്റത്തെ വെള്ളം പറ്റേ കുറഞ്ഞു അയ്ല് ആഹ് വെള്ളല്ല അപ്പ അുകൊണ്ട് ഇവിടെ തുണിരുമ്പോഴക്കെ രണ്ട് ദിവസം കൂടുമ്പഴ വെള്ളംല്ലാണ്ട് പിന്നെ പൈപ്പില് മറ്റേ ജലനിധിപൈപ്പിൽ വെള്ളം വരുമ്പോഴാണ് അലക്ക് അതിലും വെള്ളം കമ്മിയ ഇല്ലേ ആഹ അപ്പൊ മറ്റേ അ ആ പൈപ്പിൽ വെള്ളം വരുമ്പോഴാണ് പോയിട്ടൊന്ന് തിരുമ്പലൊക്കെ അപ്പൊ അത് വേണെങ്കി രാത്രിയല്ല ഒരു അഞ്ചര കഴിഞ്ഞിട്ട് അല് വെള്ളം വരുള്ളൂ അപ്പൊ ചില ദിവസം വരൂല്ല നോക്കിയിരിക്കണം വെള്ളം വര നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഈ പണിയൊന്നും നടക്കില്ല നെനറ്റില് വളല്ലാത്തുകൊണ്ട് അലക്കലും ആ മറ്റേ നമ്മള് കുറച്ച് അത്യാവശ്യം നമുക്ക് ബാത്റൂമിലൊക്കെ ഉള്ള വെള്ളം തന്നെ കിട്ടുള്ളൂ തെൻറ്റ നെയ അപ്പൊ പിന്നെ അതിനുള്ളത് അലക്കാനും കൂടെ നിന്ന കഴിഞ്ഞാല് ശരിയാവില്ല അപ്പൊ ഈ വെള്ളം വരുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കും
ഇപ്പൊ എന്താന്ന് ചോദിച്ചച്ച് കഴിഞ്ഞാൽ ഇപ്പ ഈ മഴ പെയ്തിട്ട് എവിടെങ്കി കിണറില് വെള്ളായിട്ടില്ല ഉറവേ ആയില്ലല്ലോ
ഇല്ല ഇല്ല മഴ പെയ്തതില് വെള്ളം ഇണ്ടായിരുന്നു മഴ പെയ്തപ്പോ വെള്ളം അങ്ങോടെ പറ്റി അത് എന്താ പ പറ്റിന്ന്റിയില്ല അപ്പൊ വെള്ളം വറ്റി ഒരു കുറച്ചുണ്ട് നമുക്ക് ഒരു ഒരു ദിവസം തന്നെ ഒരു അഞ്ചാറ് വട്ടം അടിച്ചാലേ കുറച്ച് വെള്ളം ആവുള്ളു
അതെല്ലേ
ആ പകുതി ടാങ്ക് വെള്ളം ഒന്നെ ആവില്ല ശരിക്കും പറഞ്ഞ പിന്നെ നമ്മുടെ ഈ പത്രം കഴുകല് ബാത്റൂം പോ കുളിക്കല് അതൊക്കെ അയുന്നായത് കാരണം കൊണ്ട് വെള്ളം പെട്ടന്ന് പെട്ടന്ന് തീരുകയും ചെയ്യും
ഒക്ക കൊറച്ച് കൊറച്ച് ഒരു പ പൈപ്പ് തുറന്നണ്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ വേഗം വെള്ളം കഴിയി
ആഹ് അത അത പ്രശ്നേ പത്രം കഴുകാൻ നിന്നാ തന്നെ വെള്ളം താ പറുമ്പോഴേക്ക് തീരും
അയിന് അങ്ങനെ ചെയ അപ്പൊ അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്താന്ന് വെച്ചാ ഒരു ബേസണില് കുറച്ച് വെള്ളം എടുത്തിട്ട കുശം വെള്ളത്തി കൈ കൊണ്ട്
അങ്ങനെ കഴുകേണ്ടി വ അത് ചെയ്തിട്ട്നിമ്പ അനെ ചെയ്യേണ്ടി വരും വെള്ളം
അല്ല അല്ലെങ്കിൽ ഇപ്പൊ കോരാൻ പോവാനും വഴിയില്ല നമുക്ക് വെള്ളം കിട്ടാനും കമ്മിയാകുമ്പഴി
ആഹ അതാ പ്രശ്നം പിന്നെ മറ്റേ പൈപ്പില് വെള്ളം വരിയാണെങ്കിൽ വൈകീട്ട് പിടിച്ച് വെക്കും പാത്രങ്ങൾ നിറച്ചു വെക്കും
ഞാനിവിടെ മക്കള് വന്നാ വഴക്ക പറയും മക്കള് രണ്ടാൾ വന്നാലും പൈപ്പ അങ്ങോട്ട് തുറന്നിട്ടുള്ള പരിപാടിയാണ് അപ്പൊ രണ്ട വട്ടം മൂന്ന വട്ടം മോട്ടർടിച്ചാലും വെള്ളം നമു
വെള്ളം നക്കില്ല ആ ആഹ അതെതെ അതെ അതെ അതെ മോട്ടർ അടിക്കണമെങ്കില് നല്ല മറ്റേ കറണ്ടും വേണല്ലോ
കരണ്ടുംമാണല്ലോ അപ്പ ഞാൻ എന്ത് പറയും ഇവരോട് ഞാന ഇപ്പോഴ അങ്ങനെ ചെയ്യുക കൈഴുക്പ പാത്രം കഴിഞ്ഞ് കഴുക്പ പൈപ്പ്റക്ക കഴഞ്ഞട്ട് ഒരു ബായ്സനില് പാത്രം അതില് വെള്ളം നിറച്ച് വെക്കും എന്നിട്ട് അതിൽന്നന്ന് മു കൈക കൊണ്ട് കോരി കോരി കഴുകി
ആഹ തേച്ചരി അതെ അതെ ആ ആ അപ്പൊ പിന്നെ ഇല്ലാണ്ട് വെള്ളം ചെലവാവില്ല ആഹ അതെ അത് ശരിയാണ് മറ്റത് വല്ല നല്ല വെള്ളത്തിന് ചെലവാണ്
ആഹ പൈപ്പ അങ്ങോട്ട് തുറന്ന ഒരുര് പോക്ക് നല്ല സ്പീഡില് തുറക്കുള്ളി കുട്ടികൾക്ക് നല്ല വെള്ളം വേണം രണ്ടാൾക്കും അതെ
ഉം അത് ശരിയാ ഇവിടെ അത് ഇവിടെ ഞങ്ങള് ഞാന് ഏ അ പറഞ്ഞോള
ചെയ്തോണ്ടേ ഇനി ക്കത് നന്നായിട്ട് അറിയാം ഞങ്ങൾ ആദ്യ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് ഉ വെള്ളം കോരിക്ക ചെിലവാക്കി അപ്പൊനിക്ക് നല്ല ബുദ്ധിമുട്ടറിയാം വെള്ളത്തിന്റെ
ഉം അല്ല ഇവിടെ അ ഞങ്ങളും അങ്ങനെ തന്നെയ ആയിരുന്നു ഇവിടെ തീരെ വെള്ളംണ്ടായിന്നില്ല ഞങ്ങളടെ വീടിന്റെ വീട്ടിലെപ്പോഴും പറ്റും അപ്പോ ആദ്യക്കെ അടു അടുത്തുള്ള വീട്ടിൽ കൂടെ അടുത്തുള്ള വീട് കുറെേ ദൂരം പോകണം വെള്ളം കിട്ടണെങ്കിലൊക്കെ അതൊക്കൊ ഒരു കുന്നൊക്കെ ക കേറി ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ പോയി വെള്ളം കോയിട്ടാണ് വെള്ളം ഞങ്ങ ഉപയോഗിച്ചുണ്ടിരുന്നത് പിന്നെ ഇപ്പൊ കിണറിലിപ്പോ ഒരു വെള്ളമൊക്കെ ആയപ്പോ അങ്ങനെ ഒരു ഇതി പോവാണ് അതുകൊണ്ട് അങ്ങെ വെള്ളം കിട്ടുമ്പോ നമ്മള ആഹ് ഒരു രീതിയിൽ അങ്ങോടെ ഉപയോഗിക്കും ഇപ്പൊ പിന്നെ പിന്നെ ഈശം എന്താന്ന്റിയില്ല കൊറെ വറ്റിയിട്ട് വിഷിപ്രാവശ്യം എന്താന്നറിയില്ല പറ്റങ്ങട്ടട് കുറഞ്ഞു
അതല്ലേ
പോല് വെള്ളം വന്നിട്ടൊക്കെ വേണം ഇ മഴ നേരെ ഇല്ലല്ലോ നേരെ മഴ പെയ്യണ്ടോ ചൊച്ചാ നേരെ പെയ്യണില്ല എന്നാ പെയന ഉണ്ടേരും ആഹ് അങ്ങനത്തെ ഒരു ഇതായത കൊണ്ടേ അതില് വെള്ള ഉള്ളവ ളൊക്കെ വറ്റിപ്പോയി ഉറവൊന്നും വരണൂല്ല അവിടെ എന്താ കുഴൽക്കിണറാ മറ്റേ കിണറോ
സാധാ കിണർ
സാധാ കിണറനാന്ന് അല്ലേ ആഹ്
നമ്മക്കില്ല നമ്മക്കില്ല മുള നമ്മക്കില്ല കിണറേ ഉം ഉം തർവാട്ട തറവാട്ട വീട്ടിൽ വീട്ടിൽ മോട്ടർ വെച്ചിരിക്ക അവിടന്ന് ഉം അങ്ങട് വെച്ചിരിക്ക അല്ലാണ്ട് നമ്മുക്ക്
ആഹ് അപ്പൊ രണ്ട് വീട്ടിക്കുള്ള ക വെള്ളവും ഓരോടത്തന്നാവുംല്ലേ
ആഹ് രണ്ടു വീട്ടിലിക്കല്ല മുളളിക്കൊന്നും ആദ്യം വെള്ളം ഉണ്ടായിരുന്നില്ല അവരൊക്കെ കോരിക്കൊണ്ട് പോയിരുന്നത് ഉ ഇപ്പോളല്ലേ എല്ലാർക്കും പൈപ്പ ഉം ഒക്കെ ആയത്
അതെ അതെ അതെ അതെ
ഉം
ഇപ്പ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഒരു സമാധാനം നമുക്ക് അത്യാവശ്യം വെള്ളം ഇപ്പൊ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വെള്ളം വന്ന് കഴിഞ്ഞാ നമ്മുടെ അലക്കും കാര്യങ്ങളൊക്കെ നടക്കും
നടക്കും
പിന്നെ ആഹ് ഇല്ലാണ്ട് നമ്മള് നമ്മുടെ കിണറ്റിനന്നെ വെള്ളം എടുത്തിട്ടാണ് പറയ്മ്പോഴാണ് ഒന്നും നടക്കാണ്ടത് ആകെ ഇടങ്ങാറാകെ പിന്നെ രണ്ടു ദിവസം കൂടുമ്പോഴേക്ക ഒക്ക തുണി അധികാവും പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികള് ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിറയെ തുണി അലക്കാണ്ടും കുട്ടികളുടെ തുണികള ഒക്കെ ഉണ്ടാവും നിറയ അലക്കാനും കുടിക്കാനൊക്കെ ഓ ഈ പറഞ്ഞ പോല കുട്ടികൾ വന്നു കഴിഞ്ഞാ അവരിക്ക് ഈ പറ നിറയെ വെള്ളം കുട്ടികൾക്ക് അവരു ഒരു പലുതേക്കലും കുളിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെള്ളം ചെലവാ
അത് തന്നെല്ല ഇബര് മണ്ണ് കളിച്ച് വരുമ്പോളും ഇവിടെ ചേച്ചില്ല മകളുടെ കുട്ടി വന്നാലൽ ഇത് തെന്നയാണേ മണ്ണ് കളിക്ക പൈപ്പ് തുറക്കുക അങ്ങനെ നല്ല ബുദ്ധിമുട്ടാ വെള്ളത്തിന്
ഉം അതെവിടെ അതെ പിള്ളേര് കുട്ടികളെപ്പോഴും അതെ കളി കളിച്ചിട്ടാണെങ്കിലും അതെ അല്ലെങ്കിൽ പല് രാവിലെണിച്ച് പല് തേക്കുമ്പോഴേക്കും തന്നെ എത്ര വെളം തീരും അറിയോ അയിന് ഇവിടെ അമ്മയും പറഞ്ഞല്ലെ പോലെ ചീത്ത പറയലാണ് വെള്ളം വെള്ളം കുറച്ച് പൈപ്പ കുറച്ച് തുറക്ക് മറ്റേ പൈപ്പിൽ വള്ളണ്ടെങ്കിൽ അതെടുത്താ മതി കുട്ടികള അത് ചെയ്യില്ലല്ലോ അവർക്ക് അതിനെ പറ്റി വലിയ ഐഡില്ലല്ലോ ഉം പിന്നെ പറഞ്ഞ കൊടുത്ത പറഞ്ഞ അത്താ ചെയ്യും അങ്ങനെ ചെയ്യും കറി ഉച്ചിക്ക് ഒന്ന് എനിക്ക് ഇന്ന് പി എസ് സി എക്സാം ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ആഹ് അപ്പൊ രാവിലെ നേരത്തെ പോയി രാവിലെ ഏഴ് മണിക്ക് പോയി തിരിച്ച് വരുമ്പോ നേരം വെയ്യി അപ്പൊ ഞങ്ങള് രാവിലെ ഏഴഏഴ് മണിക്കല്ലേ രാവിലെ അഞ്ചരക്ക് പോയതാ അപ്പോ ഭ ക്ഷണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല വരുമ്പോ വന്നപ്പോ ന നേര വകിയപ്പോ അങ്ങനെ കഴിച്ചു വന്നു
അപ്പ ആര കൂട വന്ന അമ്മ വന്നോ
ആഹ് അച്ഛനു അമ്മേക്ക വന്നു കുട്ടി ഉള്ളത് കൊണ്ടേ കുട്ടീനെ പിടിച്ചിട്ട് പോക്ക് നടക്കില്ലല്ലോ ഒറ്റയ്ക്ക് പോക്ക് പറ്റില്ലല്ലോ വിട്ടിട്ട് പോകാനും പറ്റില്ല കരീനോണ്ട് പാ കൊടുക്കേണ്ടതല്ലേ വണ്ടേ അപ്പൊ അപ്പൊ അച്ഛനും അമ്മയും ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട തന്നെ പക്ഷെ എക്സാം കളയണ്ടണ്ട് അങ്ങനെ പോയിട്ട് വന്നത
അതന്നെ ഉം എക്സാമൊക്കെ എഴുതിയാലല്ലേ മോളെ വല്ല ജോലിയൊക്കെ കിട്ടുള്ളൂ
ജോലിയൊക്കെ കിട്ടുള്ളൂ അതേ ജോലി ഇല്ലാണ്ടിരുന്നിട്ടൊന്നും കാര്യല്ല അത് കാരണം കൊണ്ട് പോവാണ് കിട്ടണ എക്സാമിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കണ് ക്കെണ്ട് പഠിക്കാന ഇരുന്നിട്ട് പക്ഷെ അതാണ് പ്രശ്നം
ആഹ അത് അല്ല പി എസ് സി ക്ക് പോവ്ണ്ടെങ്കിൽ കൊഴപ്പില്ല വീട്ടില്ര്ന്നിട്ട് നോക്കിട്ടൊന്നും നമ്മള് ഒരുപാട് പഠിക്ക
നടക്കില്ലേ ഇല്ലേ അതാണെ
ഉം ഇവിടെ മക്കള് മക്കള് രണ്ടാളും പി എസ് സി ഒക്കെ ഇണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല.
ആയിട്ടില്ല ആഹ് അതന്നെ അത് സ്ഥിരായി ഇട്ടിരുന്ന് അയിലെന്നെ ഇതാക്കിട്ട് ഇരുന്ന് പഠിക്കയാണെങ്കില് കൊഴപ്പുല അല്ലാണ്ട് നമ്മൾ എപ്പോഴെങ്കിലുംക്കെ പഠിച്ച് എപ്പോഴെങ്കിലുംക്കെ നോക്കി അങ്ങനെയായിട്ടണെങ്കിൽ ഒന്നും ഒന്നും ഒന്നും ആവില്ല. നമ്മള് സ്ഥിരായിട്ട് അതിന് ന്ന് പറഞ്ഞ്ട്ട് ഇരിക്കണം അപ്പൊ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയാണ് ഇനിയിപ്പോ ചായകുടി യൊക്കെ എപ്പോഴാപ്പൊ?
ചാ ചായ കുടി ഇത്തിരി കഴിയട്ടെ ഏട്ടൻ വന്നിട്ടെ കുടി ക്കുള്ളൂ തന്നെ എന്താ വെച്ച് കുടിക്കണേ അവര് വരുമ്പോ എന്തായാലും വേണം.
ആഹ് അതെ ആഹ് ആ ഇപ്പൊ ചോറ് ഇപ്പം കഴിച്ചു കഴിഞ്ഞല്ലേള്ളൂ ല്ലേ? ഉം അപ്പൊ ചായയ്ക്ക് അതെ പിന്നെ ചായയ്ക്ക് ചായ ആവുമ്പോഴേക്കൊക്കെ സമയം ആ വണം.
സമയം ആവണം കുറെച്ചൂടെകഴിയട്ടെ എന്തായാലും പറഞ്ഞ്.
അതെ അതെ ആഹ് ആഹ്.
പിന്നെ വേറെ മിറ്റത്ത് നറയെ തുരുതുര ഞാൻ കൊറച്ച് ചെടികളൊക്കെ നടുവേർന്നെ. ഇനിപ്പം ഓണകുംപോത്തേക്ക് കൊറച്ച് പൂവൊക്കെ വണ്ടേ? ചെണ്ടു മല്ലിം വാടാ മല്ലിം അങ്ങനെ കൊറെ.. ജമന്തി അത് ഇതൊക്കെ ഇണ്ടായിരുന്നു ഒക്കെ നടായിരുന്നു.
ആഹ് ആഹ് അത് ഓണാകുമ്പോഴേക്കും പൂക്ക് പൂക്കളായാൽ പിന്നെ അവിടേക്കും ഇവിടേക്കും ഓടണ്ടല്ലോ ല്ലേ.
ഓട്ണതന്നെ അല്ലാ അല്ലെങ്കിൽ ഞങ്ങള് കാശ് കൊടുത്ത് മേടിക്കാണെ.
അതെ ആഹ് ഓ ആഹ് ഇവിടെ അതെ ട്ടോ വിടെയും കാശ് കൊടുത്ത അച്ഛൻ വാങ്ങിക്കുപ്പഴേ.
ഉം...
വാങ്ങിച്ചിട്ട് വരും അപ്പൊ ഒരു ആ ആ അത് വാങ്ങിച്ച രണ്ടു ദിവസത്തേക്കൊക്കെ ഇണ്ടാവും
രണ്ടു ദൊവസത്തിനൊക്കെ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യ പൊറത്ത് എവിടേലും പോയ ആ പൊറത്ത്ന്ന് മേടിച്ച്ട്ട് വരും.
അതെ അതെ ഇവിടെ ഈ പറഞ്ഞ പോലെ വടെ ചെടികൾ പൂ പൂ പൂച്ചെടികളൊന്നുല്ല്യ. ചെമ്പരത്തി മാത്രേ ഒള്ളൂ അത് പിന്നെ ഇണ്ടാവും. പിന്നെ വെ ചെറിയ ചെട്യളൊക്കെ വെച്ച് കഴിഞ്ഞാൽവിടെ കോഴികളൊക്കെ വന്ന് ചനക്കിയിട്ടും പിന്നെ ഈ റബറിന്റെ കാനൽ കാരണം കൊണ്ട് ഒരു സാനും ഉണ്ടാവില്ല ഉം അതാണ് ഒള്ള പ്രശ്നം.
കുട്ടികള് വന്നാൽ പിന്നെ ഒക്കെ പറിച് റിച്ച് കളയാണെ ചെറിയ കുട്ടികള്ണ്ടെ അവർക്ക് പ്പോ അറിയില്ലല്ലോ അത് കാരണം ഞാൻ നടലില്ല. ഒന്നും മിറ്റത്ത് ഇണ്ടാവില്ല.
ആഹ് ചെക്കന്മാർ അത് വടി എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വിടും. തലേകൂട്ടി ആഹ് മതി മതി ഹ് ഹ്.. കേറ്റും അതെ ഉം ചട്ടിയിലൊക്കെ അക്കി.
അങ്ങനെക്കെ ഉം ചട്ടീൽ അല്ലാ നെലത്തന്നെ വെക്കൊക്കെ ചെയ്യും.
വെക്കും ഉം അല്ല ഇങ്ങനത്തെ ചെടികളൊക്കെ നെലത്ത് വെച്ചാൽ തന്നെ ഇണ്ടാവൂള്ളെ.
ണ്ടാവുള്ളൂ.
ആഹ് വല്യ റോസ കൊമ്പ് ഒക്കെയാണെങ്കിൽ ചട്ടിൽ വെക്ക ഇത് മറ്റേ ചെണ്ടുമല്ലിയും വാടാമല്ലിയൊക്കെ. ചട്ടീൽ വെച്ചാലൊന്നും ചെലപ്പോ ശെരിയാവില്ല. ഉം ഉം പിടിച്ചു കി നല്ലോണം ഉണ്ടാവും.
റോസയുടെ കമ്പും അങ്ങനെ കൊറച്ച് വെച്ചു ഇപ്പം ഞാന്.
വെച്ചിട്ട്ണ്ട്ല്ലേ ആഹ്..
ഉം പിന്നെ അതിനിടയിൽ കൂടെ രണ്ട് മുളക് മുളക അരിമുളകും ചെടി കിട്ടി അതും അയിന്റെ എടെ ഹ് ഹ് അയിന്റെഎടെ കൂടെ നട്ടു അങ്ങനെയൊക്കെ പോകും അത് കാരണംന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നേരവൈകിയതേ
നേരം വൈകിയത് അത് ഒരു പണി ഇറങ്ങത് കഴിഞ്ഞിട്ടാ പിന്നെ അടുത്ത് പണിക് നി
ആഹ് അയിനേടേകൂടെ തുണി വാരലും പെർക്കലും രണ്ടു വീട്ടിലെ തുണി ഇണ്ടായിരുന്നു അപ്പറത്തെ അവര് ജോലിക്ക് പോണാണ് അപ്പൊ അവിടെയും ആരുല്ല അപ്പൊ അവിടു ഇത്രേയും വാരിപ്പെറിക്കിയൊക്കെ ഇട്ടു
ആഹ് ആഹ് ഓ ഒ ആഹ്
മഴ പെയ്താ പിന്നെ എല്ലാം നനയും
നനിയും അതെ ഉം ഉം ഉം ഉം ആഹ് ശരി എന്നാ വിളിക് ക്ക ശരി